എന്തൊക്കെ
സുഖായിട്ടിരിക്കുന്നു ജോലിയിലെല്ലാം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്ക്യാ
ആഹ അത് ശരി ഇപ്പൊ വെക്കേഷനൊക്കെ കഴിഞ്ഞൊണ്ട് ഇപ്പൊ പെട്ടെന്ന് ഫ്രീ ആയിട്ട് ഇര് ഇരിയ്ക്കാൻ പറ്റുണ്ടാവു ലേ?
ആഹ് പിള്ളേരൊക്കെ സ്കൂള്പ്പോയി. വെക്കേഷനാകുമ്പൊ പിന്നവരെ പിന്നാലങ്ങനെ ടൈമ് ഫുള്ള് അവടെയ്ക്കാരം. പിന്നെ സ്കൂളായതൊണ്ട് സ് സ്കൂളിൽ പോയത്കൊണ്ട്, ഒറ്റയക്കായതുകൊണ്ട് പിന്നെ ജോലികളെല്ലാം നേരത്തെ കഴിയുമ്പൊ ഫ്രീടൈമായിട്ടിരിക്കും.
ആഹ് അതെ, ഇവിടേ അതെ. ഇപ്പോ ഫുൾ ഫ്രീട്ടേ ഫ്രീയാ. ഇനി അവര് വരുമ്പൊ നോക്കിയാ മതി.
ആഹ് ആഹ്. അവ്ടെ മഴണ്ടൊ ഇന്ന്?
ഇല്ലല്ല, ഇന്ന് മഴയില്ല. ഇന്നലെ ഉച്ച വരെ മഴ ഇണ്ടായ്ര്ന്നു, പിന്നീട്ങ്ങട്ട് കൊർച്ചൊരു വെയിലൊക്കെ ഉദിച്ചു പക്ഷെ, ഇന്ന് രാവിലെ തൊട്ട് നല്ല ഒരു വെയിലൊക്കെയാണ്.
ആഹ് ഇന്ന് കാലത്ത് വെയില് കൊറവായിരുന്നു പക്ഷെ, ഇപ്പ നല്ല ചൂടുള്ള വെയിലായിട്ടെന്നെ വെര്ന്നത്. മഴ ഇന്ന് പൊതുവെ കൊറവേണ്. രണ്ട് മൂന്നാൽസ് ദിവസായിട്ട് ഇവിടിം നല്ല മഴയൊക്കെത്തന്നേയ്ര്ന്നു.
ആഹ് അത് ശെരി. ആഹ് ഇവിടി അതേ, മഴ ഇണ്ടായ്ര്ന്നു. ചെല സ്ഥലങ്ങളിലൊക്കെ സ്കൂ സ്കൂളുകൾക്ക് അവധിയൊക്കെ കൊടുത്തിട്ടുണ്ട്ന്നൊക്കെ പറഞ്ഞായിര്ന്നു.
ആഹ് ന്യൂസിലിങ്ങനെ കണ്ടാര്ന്നു.
ആഹ്. പിന്നേന്ന് പർഞ്ഞാല് എന്താ പറയാ രാവിലെ സ്കൂൾയ്ക്ക് പോകുമ്പം തന്നെ മയ പെയ്യുമ്പളേ ഭയങ്കര ബുദ്ധിമുട്ടാ, മക്കളൊക്കെ ഇങ്ങനെ പോവുന്നത് കാണുമ്പ തന്നെ
ആഹ് ഒരു ബുദ്ധിമുട്ടായിത്തോന്നും.
ആഹ്, പിന്നെ ഇപ്പോ ഇപ്രാവശ്യം ഏ ഈ സ്കൂള് തൊർന്ന സമയത്തെന്നെ മയ തൊട്ങ്ങിയല്ലൊ.
ആഹ്
അങ്ങനെയൊക്കെ ആയിട്ട്. എങ്ങനെയാണ് ഫുഡ്ഡൊക്കെ ഇണ്ടാക്കി കഴ് ഏ
ആഹ് ഉച്ചക്ക്ള്ളെ ഫുഡ്ഡൊക്‌ ക്ക് ആഹ് ഉച്ചക്ക്ള്ളെ ഫുഡ്ഡൊക്കെ റെഡിയായി. പിള്ളേർക്കുള്ളതൊക്കെ അത് നേര്ത്തേ കൊണ്ടോവ്ണ്ടതോണ്ട് ഉച്ചക്ക്ള്ളതൊക്കെ നേര്ത്തെ റെഡിയാവും.
ആഹ് അത് ഒര് ര് രണ്ട് നേരാക്കി അങ്ങനെ
അത് ചേലേത് ചില ദിവസങ്ങളില് രണ്ട് നേരായിട്ട് ഫുഡ്ഡ്ണ്ടാക്കും. ചെല ദിവസം ഒറ്റ നേരായിട്ടെന്നെ ഇണ്ടാക് ക്കു അത് വൈകുന്നേ അല്ലെങ്കില് ചൂടാക്കിയിട്ടൊക്കെ കഴിയ്ക്കാറാണ്.
പിന്നെ വൈകുന്നേര്ത്തേക്ക് പിള്ളേരെന്തേലും പറഞ്ഞ്പോയി ഇനി വരുമ്പഴേക്കിന്നതാണ് വേണ്ടത് ന്നൊക്കെ പറയും അപ്പങ്ങനെ ത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ലാതെ വെരുമ്പൊ നമ്മള് ആഹ് പൊരി ക്കട്യോ അല്ലെങ്കില് അതുപോൽന്നെ ബേക്കറി ഐറ്റംസ് അങ്ങൻത്തെ ഒന്നും കൊടുക്കാറില്ല. ഞമ്മള് രാവിലൊര് കാലത്തൊക്കെണ്ടാക്ക്ണെ അങ്ങൻത്തെ ഫുഡ്ഡൈറ്റംസെന്നേണ് വരുമ്പഴും കൊടുക്ക.
അതേലേ. അവര് കഴിക്കോ, മക്കള് കഴിയ്ക്കാനെങ്ങനെയാ?
ചെറിയാള് വലിയാളായിട്ടൊന്നും കാര്യല്ല്യ നമ്മള് പോവുമ്പൊ എന്തേലും പെട്ടെന്ന് വാരി കൊടുക്കണം ഇര്ന്ന് കഴിക്കാണ്ന്ന്ണ്ടെ ഒരുപാട് ടൈമ് പിടിക്കും.
ആഹ് അതേലേ. ഇവിടേ അതെ. ടൈമും പിടിക്കും കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാ. കഴിക്കുമ്പം തന്നെ ഒരു പോഷന് മാറ്റി വെച്ചിട്ട് ഏഹ് മതിയാക്കാന്ള്ളത് ആഹ് അത്
കയിയ്ക്കാ ഇരിക്കുമ്പത്തന്നെ ഒരു പോഷൻ മാറ്റിവെച്ചിട്ടാ കഴിയ്ക്കാ ഇര്യ്ക്ക് ണ്ടാവലേ?
ആഹ് അതെ. ഭയങ്കര മടിയാ കഴിയ്ക്കാന്. അപ്പൊ ഇന്ന് ഞാന് എന്താ പറയാ സാധാരണ സ്കൂളില് ചോറൊക്കെ ഇണ്ട് പക്ഷെ, അവര് കൊണ്ടുപോവലാ. അപ്പ ഞാനിന്ന് ഏ മോനോട് പറഞ്ഞ് എന്താ ഇന്ന് നീ അവിടുന്നൊന്ന് വാങ്ങി നോക്ക് പറഞ് അപ്പൊ ഭയങ്കര ത്രില്ലില് പ്ലേറ്റ് ഒക്കെ കൊണ്ടാ പോയത് വാങ്ങുവായിരിക്കും
ആഹ് എന്റെ മോനുപ്പൊരു കുറച്ച് വലിയ ആയ കാരണം അവിടുന്ന് ആരും വാങ്ങത്തില്ല പറഞ്ഞിട്ട് ഉച്ചക്കുള്ള ഭക്ഷണേ കൊണ്ടുപോവില്യ ഉം മോള് പിന്നെ അവിടത്തെ ക്ക് ഭക്ഷണം എനിക്കിഷ്ടല്ല എനിക്ക് ഭക്ഷണ ഇവടുത്തെ താ എന്നറിഞ്ഞിട്ട് ഭക്ഷണം കൊണ്ടോ
ഇവര് രണ്ടുപേരും ഭക്ഷണം കൊണ്ടോവും അപ്പൊ മോള് കൊണ്ടുപോയി മോക്ക് മോള് പറഞ്ഞപോലെ മൂന്നാം ക്ലാസ്സിലാ അപ്പോഅവര്ക്ക് വരിയൊക്കെ എടുത്ത് നിന്ന് ഫുഡ് വാങ്ങുമ്പോഴ് ക്കും ഭയങ്കര ടൈമും ആവും പിന്നെ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടല്ലേ ഞാൻ കൊടയൊന്നും കൊടുത്തയക്കാറില്ല കാരണം വണ്ടീല് പോകുമ്പോ പിന്നെ അയിന്റെ ആവശ്യം ഇല്ലല്ലോന്ന് വിചാരിച്ചിട്ടേ അപ്പൊ പിന്നെ മോന്ന്ന് പറയുമ്പോ
നമ്മള വീട്ടിന്ന് പിന്നെ അവിടെ സ്കൂളില് എറങ്ങാണെന്നുണ്ടെലു മഴ കൊള്ളാത്ത രീതിയിലക്കെയാണ് ഇപ്പോഴത്തെ സ് കൂളൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കെ അപ്പ നമക്ക് കൊടേടത്യാവശ്യം വരുന്നില്ല
പിന്നെ അവര് കൊണ്ടുപോയതിനെ അത് മറന്നു വെച്ചു പോരും അപ്പൊ പിന്നെ മദ്രസയിലേക്ക് പോമ്പോ ഏഹ് കൊടണ്ടാവൂലാ പിറ്റേന്ന് അപ്പൊ ഞാന അതുകൊണ്ട് ഞാൻ കൊടുത്തയക്കാറില്ല
ആഹ് അ
അങ്ങനെ
മഴയാകുമ്പോ അവിടെ കറൻ്റൊക്കെ പെട്ടന്ന് പോവുവോ അങ്ങനെയാ
അങ്ങ അങ്ങനെ പെട്ടെന്ന് പോകാറൊന്നുല്ല ഇതുവരെ പോയിട്ടൊന്നുല്ല ഇനിയറിയില്ല ആഹ് മഴ തൊടങ്ങുന്നല്ലേ ഉള്ളു ചെലപ്പോ പോകുവായിരിക്കും
എങ്ങനെയൊക്കെ മഴക്കാല ത്തിന്റെ പണിയളൊക്കെ ഇങ്ങനെ ചെയ്ത് തൊടങ്ങണണ്ട് ഇങ്ങനെ മരത്തിന്റെ കമ്പുകളും അങ്ങനെ ക്കെ വെട്ടി തൊടങ്ങ്ണ്ടാ
അയ്ശരി ഇല്ലില്ല ഇവിടെ അതൊന്നും കണ്ടിട്ട് കണ്ടിട്ടില്ല പിന്നെ അപ്പൊ ഞങ്ങൾക്ക്ന്ന്റയുമ്പോ കെണറില്ല വീട്ടില് അപ്പൊ ഹൗസ് കണക്ഷന്റെ വെള്ളവാ അപ്പോ ഏഹ് അത് രണ്ട് നാല്ദിവസം ഇല്ലാതിര്ന്ന് കാരണം എന്താച്ചാല് ഇൻക്ക് തോന്നുന്നു വെള്ളക്കെ കൂടിയിറ്റേ ചെലപ്പോ മോട്ടറൊക്കെ ഇതായിരിക്കും
ഉംഹ് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടുള്ള ഏരിയൊന്നല്ലല്ലോ വെള്ളക്കല്ലേ വീട്ടില് വെള്ളക്കെ ഇണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ കെണറില്ല ആഹ് പക്ഷെ നമ്മള് കൊറച്ചാളുകളെ ഉള്ളൂ ഞാനും ഹസ്ബൻ്റും രണ്ടുമക്കളും ഉള്ളു പക്ഷെ എന്നാലും ആഹ്
മ്മള് കരുതി വെക്കണോലോ
അങ്ങനെ അവിടെങ്ങനെയാ വെള്ളത്തിന് ഏ വെള്ളത്തിന് ഇവിടെ കോയല്ണ്ട് കെണറ്ണ്ട് പിന്നെ ലൈൻ വെള്ളണ്ട് മൂന്നും നമ്മള് യൂസയ്യും വർഷക്കാലത്ത് ധാരാളം വെള്ളാണ് പിന്നെ വേനലൊക്കെ എങ്ങനയാ കൊയൽക്കിണറിലെ വെള്ളം എന്താ പറയാ അത് ഒരു ടേസ്റ്റ് ആഹ് അതിന്റെ വെള്ളത്തിന് ആഹ് നമ്മള് കെണറ് വെള്ളം യൂസ്യ്താളുകൾക്ക് നമ്മള് കൊയല് വെള്ളക്കെങ്ങനെ കുടിക്കാനൊക്കെ കൊടുക്കുമ്പോ അവർ ക്ക് പെട്ടെന്നത് തിരിച്ചറിയാൻ പറ്റും ആ വെള്ളത്തിന് കുറച്ച് കട്ടി ആ കട്ടി കൂടുതലും ഒരിതാണ് കെണറിലെ വെള്ളത്തിനോളം വരില്ല വെള്ളം പ്രത്യേകിച്ച് മഴ കാൽത്തത്ര തോന്നില്ല വേനൽക്കാണ് കൂടുതലായിട്ട് തോന്നാറ്
ഓ അയ്ശെരി ഇപ്പോ അതേപോലെതന്നെ ഇപ്പോ എൻ്റെ തറവാട്ടിലൊക്കെണ്ട്
ആഹ്
ബാത്റൂമും കാര്യങ്ങളൊക്കെരു വാഷ് ബേസിനയാലും ഒക്കെ ഒരു വേറൊരു കളറാണ് ഒരു കറ വെര
ചൊവന്ന കളറായി വെരും ആ ആ വരുന്നുണ്ട് വരുന്നുണ്ട്
ആ അതെ അതെ അപ്പനിക്ക് അത് ഇവിടെ കൊ കെണറ കെണറ് കുയി ക്കണന്ന് വിചാരിക്കണ്ട് അപ്പോങ്ങന ഇനി വെള്ളം കണ്ടില്ലെങ്കി കൊയലടിക്കണന്ന പറയുമ്പോ ഞാൻ പറയും
ആഹ്
നിങ്ങള് സൗണ്ട് നല്ലോ കൂട്ടിട്ടുണ്ടോ എനിക്ക് എക്കോ അടിക്കണ്ട്
ഇല്ല്യല്ലോ
ഹും.
അത് ഇതിലേക്ക് വേറെ കോള് വന്നത് കൊണ്ടാ തോന്ന്ണ്ട്.
ആഹ് അതിന്റെ എടേൽ ഭയങ്കര എക്കോ എനിക്ക് ഞാൻ പറയുന്നേന്നെ ഭയങ്കര എക്കോ അടിക്ക
ആഹ് നമ്മള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ വാട്സപ്പില് വേറൊരു കോള് വന്ന്. അതിന്റോ കാര്യത്തെന്നെ ആഹ് ആഹ് അതിന് ശേഷായിരിക്കും എന്താ അറിയ്ല്ല പിന്നെ എങ്ങനെയാണ് കുക്കിംഗൊക്കെ ഇഷ്ടള്ള ആളാണോ? ഓ കുക്കിംഗൊക്കെ ഞാനിങ്ങന യൂട്യൂബൂ ഇതൊക്കെ നോക്കിട്ടാണ് കുക്കിംഗ് അധികം പടിച്ചു ക്കാറ്
ആഹ് അത് ശെരി ഇനിക്ക് ഭയങ്കര മടിയാ കുക്കിങ് അങ്ങനയല്ല കുക്കിങ് ഇഷ്ടാണോ വെച്ചാല് ഒര് മൂട് വെരണം അതിന്
ആ കുക്കിങ്ങിൻ്റെ ത്രില്ല്ണ്ടെങ്കിലേ അയിമയ്ക്ക് തിരിയോള്ളൂന്ന്
ആഹ്. ക്ക് അത്ര ഒരു ഇതില്യ ഞാനൊരു കഴികാനുംവേണ്ടീട്ടുണ്ടാക്കും അല്ലെങ്കീനിക്ക് ചെല സമയത്ത് ഇങ്ങട്ട് അത് വേണം അങ്ങനെ അത് ഇണ്ടാക്കാം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അങ്ങനൊര്ത്ണ്ടാവല്ലോ ആഹ് അല്ലാതെ യൂട്യൂബില് നോക്കി
ആഹ് ചെലപ്പോ മക്കളൊക്കെങ്ങനെ ചോദിക്ക് ഇതുണ്ടാക്കാൻ പറ്റോ ഇത്ണ്ടാക്കാൻ പറ്റുവോ അപ്പൊ ഞാൻ ഫ്രീ ടൈമിലും നോക്കി വെ ക്കാമെന്നു പറഞ്ഞു ട്ടങ്ങനൊക്കെണ്ടാക്കി കൊടുക്കും.
ആഹ് ഞാൻ പുഡ്ഡിങ്സ് ഡെസേർട്സ് അങ്ങൻത്തൊക്കെണ്ടാക്കും.
ഏഹ് ബ്രൗണീസ് അതൊക്കെ എ നി ക്കിഷ്ടാണ് ഉണ്ടാക്കാൻ അതൊക്കെ എനിങ്ക് കഴിക്കാനും ഇഷ്ടാണ് ഏഹ് പക്ഷെ എനിങ്ക് അല്ലാതെഇങ്ങനെ സ്നാക്ക്സ് പോലത്തെ ഒന്നും ഞാനുണ്ടക്കാറില്ല ആഹ് ആഹ്. സ്നാക്സ് പോല്ത്തെണ്ടാക്കുമ്പോ അയിന്റെ കൂട്ട് നമുക്ക് കറക്റ്റായിട്ട് വര്ണം. എങ്കിലേ ആവല് ഇത് കിട്ടു ആഹ്
ഞാൻ പൊതുവേ ഇപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ ആയാലും ചായക്കട ചായക്കടകള്ണ്ടല്ലോ കൊറേ ചായക്കടകള്ണ്ടല്ലോ ഇപ്പോ
ആഹ് ആഹ് ഇപ്പ എല്ലാരും അങ്ങൻത്തെ രീതീല് ചായേടൊക്കെ പൊറത്തുന്നൊക്കെ കഴിക്കാൻ എത്ര നമുക്ക്ണ്ടാക്കാൻ കഴിഞ്ഞാലും നമ് പൊറത്തെറങ്ങുമ്പോ അദ്ന്ന് കഴിക്ക്ണൊരു ത്രില്ല് വേറായിട്ട് തോന്നി എല്ലാരും നമ്മൾ ആരോഗ്യത്തിച്ച് ആഹ് ഹെൽത്തിയല്ലാന്നറഞ്ഞിട്ടും ഞമ്മളത് കഴിച്ചു പോവാണാ സാഹചര്യം വെരുമ്പോ
അതെ അതെ. ഞാന് പിന്നെ ഇന്ക്ക് ഞാൻ പറയും എന്റെ ഹസ്ബൻഡിനോട് ആഴ്ചയിൽ രണ്ടു ദിവസെങ്കിലും പൊറ ത്ത്ന്ന് ചായ കുട്ച്ചില്ലെങ്കി എന്തോ ഒര് മെന്റലി ഒര് ഭയങ്കര ബുദ്ധിമു ട്ടാണ് പറയും
ട്ടാണ് പറയും ഏഹ് ഏഹ് ഏഹ് ചിക്സ് കിട്ടാനെന്ന് അയ് വേണം തോന്ന്ണ് ഉം
ആഹ് അതെ ഒന്ന് പൊറത്ത് പോയ തന്നെ ഞമ്മളീ പിന്നേയ് കൊറേ വാങ്ങീട്ടില്ലങ്കിലൊന്നും
ആഹ്. നമ്മുക്ക് ഒരു റിലാക്സേഷൻ അല്ലേ ആഹ് സൺഡേലൊക്കെ കുട്ട്യേളെകൂ ട്ടിട്ട് ജസ്റ്റൊന്ന് പൊറത്തൊക്കെറങ്ങി വന്നാല് ഞമ്മക്കൊര് ആശാസാണ് ഉം അതെ എങ്ങനെ ഇങ്ങൾ പുറത്തെക്കെ പോവാറുണ്ടോ അങ്ങനെ എല്ലായ്പ്പഴൊന്നും പോകത്തില്ല എപ്പോഴെങ്കിലൊക്കെത്തന്നെ പിന്നെ നമ്മള് ഇങ്ങനെ വിരുന്നൊക്കെ പോണ ടൈമിലാണ് അധികം അങ്ങനെ പോകാറൊക്കെള്ളൂ. അല്ലാതെ നമ്മള് ഇങ്ങനെ പോവ്വാന്ന്ള്ള ആ ഫാമിലി ആയിട്ട് അങ്ങനെ പോവലോള്ളു പിന്നെ ദൂരള്ള സ്ഥലങ്ങളിലൊക്കെ ടൂറ് പോലൊക്കെ പോകുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോകത്തില്ല. വലിയ മൂന്ന നാല് ഫാമിലികൾ ഒന്നിച്ചിട്ട് അങ്ങനെ. ഒക്കെ പോവാറ് ഒള്ളൂ. എടുത്തൊക്കെയാണ് എടുത്ത പാർക്കൾക്കൊക്കെ ആണെങ്കിൽ കുട്ടികളെ കൂട്ടിയിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ദിവസൊക്കെ ഇങ്ങനെ ഫ്രീ ഉള്ള സമയൊക്കെ തെരഞ്ഞെടുത്ത് അങ്ങനെ പോകാറുണ്ട്. പിന്നെ മഴക്കാല ആയതോണ്ട് അപ്പം പിന്നെ അത്ര ഒരു ത്രിലില്ല. മഴത്ത് പുറത്തിറങ്ങാനൊക്ക ഒരു ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചു. ആഹ് അതെ. ഇപ്പോ മഴയാണ്. എന്താ. ഞങ്ങളും അതെ പക്ഷേ ഞങ്ങള് ഫാമിലി ആയിട്ട് അങ്ങനെ തോന്നെ പോവാറില്ല ഞങ്ങള് ഞാനും ഹസ്ബൻന്റും മക്കളും
അത് നമ്മുക്ക് അങ്ങനെ പ പ്ലാൻ ചെയ്തിട്ടുള്ളതല്ല
ള്ളതല്ല. അപ്പത്തം ഇതിനനുസരി ചെൽപ്പോ പ്ലാൻ ചെയ്ത് പോണതായിരിക്കും. ആഹ് അതു അനുസരിച്ച് വണ്ടി എടുത്തങ്ങ് പോവുംഅങ്ങനെ ആഹ് വീട്ടില് വണ്ടി ഉണ്ടാവും സ്വന്തായിട്ട് ല്ലേ ആ അപ്പ അങ്ങനെ പോകും. ആൾക്കും ആൾക്കും ഭയങ്കര ഇഷ്ടമാണ്ഈ ലോ ഡ്രൈവും രാത്രിയൊക്കെ ഒരു പതിനൊന്ന് പത്ത് മണി പതിനൊന്ന് മണിക്കൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാന് അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. ഏഹ് രാത്രിയിലേയ്ക്കാരം കൂടുതൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നല്ലേ ഉ പിന്നെ ആൾക്ക് ഭയങ്കര കാട് മല അങ്ങനത്തൊക്കെ ഉണ്ടല്ല. പ്രകൃതിയോടാ കൂടുതൽ ഇഷ്ട്ടാ
ഉം പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുല്ല. മക്കൾക്ക് പാർക്കോ എന്തെങ്കിലുമൊക്കെ വാണം
വാണം. പക്ഷെ ഇപ്പൊ ഹസ്ബന്ഡ് അങ്ങനെ ഇഷ്ടായോണ്ട് ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ബന്ദിപൂര് അങ്ങനെ ആ അതിലൂടെ അങ്ങനെ പോയി. ആഹ്. സ്കൂളൊക്കെ തുറക്കണേന് മുമ്പേ
ആ അതെ ആ വെക്കേഷന്റെ കുറച്ച് ആ ഒരാഴ്ച മുന്നേ. അപ്പൊ ഇങ്ങനെ അങ്ങനെയൊക്കെ പോവാ അപ്പൊ എല്ലാവരും
അപ്പ എല്ലാവരും ഇന്നെ ഇങ്ങനെ ചീത്ത പറഞ്ഞു. കാരണം എനിക്ക് ഞാൻ പ്രഗ്നന്റ് ആണ് അപ്പം ഏഹ് ആ ഈ സമയത്ത് യാത്ര ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട് ആളുകൾ പറയുന്നു.
ആഹ് പറയുന്നതാണ്. അപ്പൊ എല്ലാവരും പറയും പക്ഷെ ഹസ്ബൻഡ് കുഴപ്പമില്ലാന്ന് പറഞ്ഞ
കുഴപ്പല്ലാന്ന് പറഞ്ഞങ്ങനെ പോയി. ആഹ് നമ്മള് ലോജല് ഹെൽത്തിയാണെങ്കി പോണോണ്ട് കൊഴപ്പൊന്നുല്ല എന്റെതും ഹവ് ആഹ ഡോ ട്രിസറിസ്റ്റ് പറഞ്ഞിട്ട്ണ്ടെങ്കില് അമ്മൾ ശ്രദ്ധി ക്കണന്നൊള്ള്. അല്ലെങ്കിലി യാത്ര ചെയണോം ജോലി ചെയ്യണണ്ടോ.. ആഹ്. ഉം പക്ഷെ നമ്മള് ഒറ്റക്കാവുമ്പോ പിന്നെ നമുക്കും അങ്ങനേണ് നമ്മുക്ക് ക്ഷീണണ്ടെങ്കിനിർത്താം. ആഹ ആഹ അല്ലെങ്കി നമക്ക് എന്തെലുംബാത്ത്റൂം അങ്ങനെന്തെ എന്താവശ്യണ്ടെങ്കിലും നമുക്ക് ഒറ്റക്കാവുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ. ആഹ ആഹ ഇനി അങ്ങനെ ടൂ ആഹ ഇനി അങ്ങനെ ടൂറ് പോവുമ്പോന്ന് അറിയിക്കോണ്ടു അപ്പം ഞാനും കൂടെ പോരണ്ട്. ന്നായിക്കോട്ടെ ആഹ ശെരിന്നാ വിളിക്കേണ്ട് ഓക്കെ.